ഹലോ ആ കേക്കുന്ന് ആ ആ കേക്കുന്നില്ലേ
ഉം എന്തൊക്കെയാ വിശേഷം.
ഇതാ നല്ലത്
ചായ കുടിച്ചോ
ചായ കുടിച്ചില്ല, ചായപ്പണിങ്ങനെ നടന്നോണ്ടിരിക്കുന്നു
അതെയോ
അതിന്റെടേലിങ്ങനെ വിളിക്കണ്. ഹം
അതെയോ. നിങ്ങക്ക് കുട്ടികളൊക്കെ ഇണ്ടോ
ഇല്ല കുട്ടികളായിട്ടില്ല.
അതെ
ഒര് മിനിറ്റെ
ഓക്കെ ക്കെ
പറയ്
അലോ കേക്കുന്നില്ലേ
ഹലോ കേക്കുന്നുണ്ട്
ആഹ് ചെറിയൊരു തെരക്കിലായിപ്പോയി.
അതെയോ. ചായക്ക് എന്ത്‌ ഇണ്ടാക്കിയേ.
ചായ്ക്ക് ചപ്പാത്തിയാണ്.
ആന്നോ നിങ്ങളാന്നോ ഉണ്ടാക്കല്
അതെ ഞാനെന്നെ ഉണ്ടാക്കല്.
ഉ എന്താ അവിടുത്തെ കാലാവസ്ഥയൊക്കെ
പിന്നെ ഇവിടെത്ത കാലാവസ്ഥാ നല്ലതന്നെ മഴയൊന്നുല്ല ഒരു വെയില് വരുന്നൊരു കാലാവസ്ഥയാണ്. അവിടെങ്ങനെ
ഇപ്പൊ മയ പൊതുവെ കുറവാണ്.
മഴ പൊതുവെ കുറവാണ്. അതിപ്പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ. തന്നെല്ലേ ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയാ ചിലപ്പോ നല്ല മഴയൊക്കെ
അതെ പൊതുവെ ഈ സമയത്തൊന്നും വെയില് കാണാറില്ലല്ലാ. രാവിലെ തുടങ്ങിയ മഴായിരിക്കും. ആ നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ? അതെ അതെ അതെ നിങ്ങ വീട്ടിൽ വേറൊക്കെ ആരൊക്കെയ ഉള്ളേ
ഞാനും ഹസ്ബൻഡ് തന്നെ ള്ളൂ. ഞാനും ഹസ്ബൻഡ് തന്നെ ള്ളൂ
ആഹ് അപ്പൊ വല്യ പണിയൊന്നും ഇണ്ടാവൂലല്ലെ
ഇല്ല പണിയൊന്നല്ല നമ്മളെ വീട്ടില് നോർമൽ എടുക്കണ
ആ എന്റെ വീട്ടിൽ എനിക്കൊരു ഏട്ടത്തിണ്ട് രണ്ടാനിയത്തി ട്ടീ പിന്നെ ഉ്മ്മ ഉപ്പ
കല്യാണം കയ്ഞ്ഞ് ണ്ടാവൂലലലെ ങ്ങൾത
ഇല്ല ഇല്ല എന്റെ നിക്കാഹ് കയിഞ്ഞതാ
ഓ ചെക്കനിവിടെണ്ടോ
ഇല്ല
ഗൾഫില
അതെ
പഠിക്കണോ
ആ ഡിഗ്രി കഴിഞ്ഞ തന്നെ ഇപ്പോ അടുത്ത കമ്പ്യൂട്ടർ എന്തെിലും പഠിക്കാൻ നോക്കണം നിങ്ങെലെന്തേലും ചെയ്യുന്നുണ്ടോ
ഉ ഞാൻ പിന്നെ അക്കൗണ്ടിങ് കോഴ്‌സി നോക്കെ ജോലി
അക്കൗണ്ട് ങ് ന്റെ കോഴസ് കഴിഞ്ഞതാണോ നിങ്ങ ൾ എത്ര മാസത്തിനാണ് എടുത്ത
ഞാനേ പോവാന്നണ്ട്
അതെയോ ഞാനും വൺ ഇയർ കോഴ്സ് എടുക്കാനാ നോക്കുന്നേ
അക്കൗണ്ടിങ്ങിന്റെ അല്ലേ
അതെ
സി എം എയിെ പോവാ ഇൻട്രസ്റ്റ് ഉണ്ടോ
ആ ഇല്ല ഇല്ല
ഇല്ല ലെ ചടപ്പ് ആയിട്ടാ
ആഅതെ
ഇല്ല സി എം യും വൺ ഇയർന്നെയല്ലള്ളൂ ആ ജോലി കിട്ടീന് ഞാനതില് പോ അത്ൊക്കൂല പോകുന്നത് നമുക്ക് പൈസയോട്ൊക്കാറണ്ട് ഞാന്
ആ അതെ അങ്ങനെയുണ്ടല്ലോ നമുക്ക് അടുത്ത് കിട്ടിയാലല്ലേ നമുക്ക് പോയി വരുന്നത് തന്നെ സ് മുതലാാവുള്ളൂ
വ
അതെയ നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ പോയി വരാൻ അവ ചെലവന്നെ ആായിരിക്കുംണ്ടാവുക
അതണ അപ്പൊ ഞാൻ അങ്ങനെ നിർത്തയ
ആഅതില് ലാഭം ഇണ്ടാവലോല്ലേ
ലാഭല്ല അപ്പൊ വേറെ നോക്കണം
ങ്ങളാ അടുത്ത ടൗൺ ഏരിയക്കൊണോ
ആ അടുത്ത ടൗൺ ഏരിയന്ന് വെച്ചാല് കൊഴപ്പില്ല ഞങ്ങള് കുറച്ചള്ളോട്ടാണ്
അതെ
ഉം
അപ്പൊ ഹസ്ബന്ഡ് പുറത്ത് പോയാൽ നിങ്ങള ഒറ്റക്ക് ആയിരിക്കും അല്ലേ
ഞാനൊറ്റക്ക്
വെറുതെ ഇരിക്കേണ്ടി വരൂല്ലേ
പിന്നെ ഫോണിലഓരോ ഫിലിമോ എന്തെങ്കിലുമൊ ക്കെ കണ്ടിരിക്കും
ഓൺൈല ആട്ട്ന്താ ചെയ്യാറുോ ക്രാഫ്റ്റ്
ഇല്ല ഞാനിപ്പോ ഈ ഓൺലൈൻ ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല എനിക്ക അതിനലന്ന താല്പര്യംല്ല
അതെ അതാണ്
ഉ ആ നല്ല കാര്യമാണ് എനക്ക്തിനന് ഒന്നാമത് അടി പിക്കാൻ അറിയൂല അടിക്കാൻ അറിയൂലന്നല്ല താല്പര്യം ഉണ്ടെങ്കി അല്ലെ നമുക്ക് പഠിച്ച കാര്യള്ളൂ
അതെ ഞാനും അത് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെ ഇവിടെ പഠിക്കാൻ പറഞ്ഞനോ അപ്പൊ നമ്മളത് പഠിച്ചിട്ട് അതെ അല്ലേ പിന്നെ കുറച്ച അറിയപ്പെടണം സ്വന്തമായിട്ടൊക്കെ ഷോപ്പ് ഒക്കെ തുടങ്ങിയിട്ട് പിന്നെ അടിക്കാനാണെ താല്പര്യവും ഇല്ല അങ്ങനെയൊക്ക വാണ്
അല്ലാ അതുകൊണ്ടാണ് ഞാനയി്മക്ക് തിരിയാത്തത്
അതെ ക്രാഫ്റ്റ് ഒക്കെ ആയാലും അതിനും ഒരു താല്പര്യമാണല്ലോ അല്ല നമുക്ക് പോയി വരാൻ സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളും അതിന്റെ ബേക്കിൽ നടക്കാൻ
ഇ പഠിച്ച ട്രൈനൻ ഇപ്പൊ കാര്മാണ് കാരണം ഫ്രാസ്റ്റ് അത്രയും ഇപ്പോ ഓൺലൈൻ ഇതൊക്കെയല്ലേ ഫുള് ഫോണിലൂടെ അല്ലേള്ളൂ
അതെ അതെ ക്രാഫ്റ്റ് ഒക്കെ ഇപ്പൊ എല്ലരും ചെയ്യിപ്പിക്കുന്നതും ആണ്
ചെയ്യിപ്പിക്കുന്നതാണ് അരച്ചട്ടല ചായക്ക് അങ്ങനെ ഐഡിയയില്ല
അതെ
ഉം
നിങ്ങള് ഭർത്താവിന്റെ വീട്ടിലാണ ഉള്ളേ
അതെ അതെ ആട്ട അതെ ഞാൻ വീട്ടും പോ ഞ ഇത്തല്ല നത് അ്ട കക്കലോള്ളൂ
ആഹ ആഹ അപ്പൊ നിങ്ങക്ക് അങ്ങനെ പോവാാൻ പറ്റല് ഉണ്ടാവലല്ലെ
ആ പോകും പക്ഷെ പോറ്റും അന്ന് പോ ആ നാട്ടലന്നെ അതെ അതെ നാട്ടലന്നെ
ആഹ
എവിടെ പഠ
എങ്ങനെ
ഡിഗ്രി ഒക്കെ എവിടെ പത്തി കൊ
ഇവിടെ അടുത്ത തന്നെ അറബിക്കാ പഠിച്ചത് നിങ്ങൾ ഡിഗ്രിക്കെ
പഠിച്ചത് ഞൻ ഡിഗ്രി പളിറ്റിക്സ് പഠിച്ചോൊണ്ടിരിക്കുന്നു ഡിസ്ന്റയിട്ട്
ഓ
ബസ്റ്റ് സയൻസ്
ആ ആ അപ്പൊ നിഞക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ എളുപ്പായിുന്നോ
ഇല്ല ഇത് കമ്പ്യൂട്ടർ പൊതുവ കമ്പ്യൂട്ടർ ടഫ് ആാണ് പഠിക്കാൻ കാരണം ഇ ഞാൻ ബയോളജി ആ ശരി
ആഹ ആഹ
പൊതുവെ ബയോളജി കൊണ്ടാണ് ഇൻട്രസ്റ്റ്
ആഹ ആഹ് അപ്പൊ നിങ്ങ ആഹ ആഹ
പിന്നെ അന്നത്തെ കാലം വന്ന നമ്മള വേഗ കെട്ടിക്കണ കാല
അതെ ആ നിങ്ങള് പ്ലസ് ടു കയ കെട്ടിച്ചിക്കോ
ആ പ്ലസ് ടുനൂട തന്നെ കെട്ടിച്ചു
അഹ ഇപ്പളാണോണ്ടക്ക് ആഹ് അന്നത്തെ ഇപ്പഴല്ലേ കൊറ മാറിയത്
കൊറെ മാടല്ലേ അപ്പൊ ഇപ്പടി ഇങ്ങല കടുക്കണ്ടത്
അതെ ഇപ്പൊ ആരും അയിന് കിട്ടൂലല്ലോ
കാശും കിട്ടൂല പിന്നെ അനിയത്തിന്റെപ്പൊ ഡിഗ്രി തേർഡിയറാ ഇപ്പ കഴഞ്ഞു വീട് ആണ്ടപ്പന്നെ ഇയിക്കൂ ഫോർത്തിയർ ആക്കിനോ
ആ ഫോർത്ത് ഇയർ ആക്കിട്ടുണ്ട് ഇപ്പൊ
അല്ല എന്റെപ്പൊ കൈഞ്ഞ് ഇപ്പ നീണ്ടപ്പള്ളു
ആ ഞാൻ ഡിഗ്രി തേർഡ് ഇയർള്ളൂ ഞാൻ പഠിക്കുന്ന സമയത്ത്
ആഹ് ഇപ്പൊ ഇക്കല്ല വന്തല്ലേള്ളൂ ഉം അനിയത്തിന്റെ അങ്ങനെന്നെ ഡിഗ്രി തേളിയറാഴ്ച്ച വര ഓലതും കഴിഞ്ഞ്
ആ അവളെ കെട്ടിച്ചല്ലേ
ആ അവടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് ഹസ്ബന്റ് ഗൾഫിലാണ്
ആ ആ അങ്ങനെക്കെ ആമ്പോ പഠിക്കാമോ
അങ്ങനെക്ക എടുക്കാൻ അസുഖാണ് ഉം പഠിക്കുന്നു ഇ ഇതേ മാതിരി എന്തെങ്കിലും അക്കൗണ്ടി കോഴസോ ഒന്നെലൊക്കെ നോക്കണ പി ടി വിശ്യ
അങ്ങ്
ഡിഗ്രി കഴിഞ്ഞിട്ട് വല്യ ഐഡിയ ഒന്നില്ല
നിങ്ങൾ ഡിഗ്രി ഓൺലൈൻ ലാണ് നോക്കുന്നെ
ഞ ഞാന് ഇഗ്നോർ ദിസ എടു ചെയ്യാണ്
ആ ആ എക്സാമിന് പോലായിക്കൂലെ
അതെ അതെ കണ്ണ് പോലെ
ഉം ഓൺലൈനിൽ പഠിക്കാനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടോ
ഓൺലൈന് പഠിക്കരുത് പരീക്ഷ ആവുമ്പോ ബുക്ക് എടുത്ത് നോക്കുക
ആ അതിപ്പോ നമ്മള് ൽ പഠിക്കയാണെങ്കിൽ കോളേജിൽ പോയി പഠിക്കാണെങ്കിലും ഇതേ അവസ്ഥ തന്നെ
ഓഫ്ലൈനായി പോയ ഞമ്മെ എക്സാമിന്റെ തലേന്നെ നോക്കുള്ളൂ
അതെ
അല്ല പിന്നെ ക്ലാസ് ഇട്ടും ഇവിടെ ക്ലാസ്സല്ല അങ്ങനെ
അതിങ്ങനെ ഞങ്ങള് എക്സാ മോൾന്ന് ഞങ്ങളെ സാറൊക്കെ പറയും ഈ ഓഫ് ലൈനായിട്ട് പഠിക്കുന്നല്ല ഓലാണ് കൂടുതലായിട്ടും ഇത ഈ ആ പിന്നെ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നെ ഓഫ് ലൈൻ ആയിട്ട് പഠിക്കുന്നവരൊക്കെ എക്സാമോളം നോക്കിയിരിക്കും
ആ അത്ണ്ട്
ആ പിന്നെ വേറെന്താ ഉച്ചക്ക് ഭക്ഷണം ക്ക് ആയോ ഇവിടെ സഹായിക്കടി പോയൂക്കി ഉം എവിടൊ ഉമ്മ ഉണ്ടാക്കുന്ന പോയൊക്കെല്ല സുഖല്ലാത്ത കൊണ്ട്
ആ ആ
ഉം നിങ്ങളെ പണിയൊക്കെ എപ്പഴാ കയല്
നിന്റെ പണി കയ്യണെങ്കില് പന്ത്രണ്ടണിക്കവും
അതെ ഒറ്റക്ക് ആവുമ്പോ അത്രേ പണി ഉണ്ടാവോ
ഓ പഞ്ഞി നമ്മളെല്ലാം വിടുക്കുന്നില്ല ചോറ് ഉണ്ടാക്ക കറി ഉണ്ടാ
അതെ
ഉം ചില ദിവസം അങ്ങനെ ആവും
ഉം ഉം
ഉം പിന്നെ മറ്റടച്ചരി അകടച്ചരി തോത്തി
അതന്നും ചെയ്യണം എല്ലാരും ഇല്ല
എന്നും ചെയ്യണല്ലോ ആരുല്ലെങ്കിലും ചളി ഉണ്ടാവും
ഉ
ഇന്ക് സുഖം കിട്ടൂല
അതെ നമ്മള് എന്നും ചെയ്ത് ശീലായ കാര്യം നമുക്ക് ചെയ്തിയില്ലെങ്കിൽ ഇടങ്ങാറായിരിക്കും
എന്നാല
നിങ്ങളെ ഭർത്താവിറെ ഉമ്മയൊകൊയില്ലേ
ഇല്ല അസനംന്നോട്ടില്ല
അതെ
അര നക്ക മരിച്ച
അതെ
വിടെ അസ്ബന്റ് ഇണ്ടപ്പൊ നാട്ടില്
ഇല്ല ഇല്ല നാട്ടിലില്ല നിക്കാഹ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ് പോയിക്ക്ണ്
ആഹ ഇപ്പ പോയിട്ടുള്ളൂ
ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളു ഡിഗ്രി കഴിഞ്ഞിട്ട്
വഗിലേനി മെയില ചോയ്ച്ച മെയില് ആയിുന്നോ ആ
ഇനിപ്പോൊ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് വരുള്ളു അപ്പൊ ആ ഒരു ക്യാപ്പില് പഠിക്കാന്ന് വിചാരിച്ചു
അതെ അതെ അപ്പൊ എന്താ പറയാ ഇപ്പൊ രണ്ടു മാസം പോരേൽരുന്നപ്പോൾ മടി തുടങ്ങിയക്ക് പോവാാന്
പോവാനണ്ടാവും ഇനി ബുക്ക് കിട്ടിയാ പഠിക്കൻ താല്പര്യം ഇണ്ടാവുല്ല
ഉണ്ടോല്ല
ഉ അല്ല എവിടെന്നിട്ട് വൺ ഇയർ കോഴ്സ് എവിടെന്ന്ട്ക്കണ
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ
അല്ല ഏത് ജീടെക് അങ്ങനെല്ല ജീടെക്
ഇല്ല ജീടെക് അല്ല ഇങ്ങള് ജീട്ടൊക്കണോ പഠിച്ചേ ജിടെക്കില ഡീറ്റെയിൽസ് ആയിട്ട് പഠപ്പിക്കുള്ളൂ എന്നൊക്കെ പറ പിന്നെ
പഠിപ്പിക്കൂലന്നല്ലേ
ആ ആഹ അങ്ങനെണ്ടോ ആ അങ്ങന ഉണ്ടാ
ആ അങ്ങനെ ഉണ്ട് വെച്ചാല് ഞാൻ പോർമന്ന് കോഴ്സനു എനക്ക്ന്ന് പറഞ്ഞാല് നമ്മള് ഫ്രീ ആയി പഠിച്ചു അവിടെ ഒരു വുമൺസിന്റെ ഒരി തുണ്ടായിനല്ലെ നൂറ്റൊന്ന് വനിതകൾക്ക്
ഫ്രിയേറ്റോ
ആഹ് ഞാൻ ഫ്രീ ആയിട്ടാ പഠിച്ചീക്ന്
ഏ അങ്ങനെയാണ് കുഴപ്പില്ല അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ വാല്യൂള്ള സർട്ടിഫിക്കറ്റ് ആണോ
സർട്ടിഫിക്കറ്റ് ഒക്കെ വാല്യൂ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യല്ല നമ്മുക്ക് എന്താ വച്ചാ ണ്ട മതി അറിഞ്ഞാൽ മതി അല്ലാതെ സ്ക്കിൽ ഉണ്ടായൽ ല്ല സർട്ടിഫിക്കറ്റ് ഇ നമ്മ വൺ ഇയർ കോഴ്സ് പഠിച്ചാലും അവ ചോയ്ക്കും സർട്ടിഫിക്കേറ്റ് ഏതും ചോദിക്കില്ല നമുക്ക് സ്കില്ല് വേണം ആഹ നമ്മള സംസാരം പോലും നമുക്ക് എന്തൊക്കെ അറിയുന്ന അങ്ങനെ നമ്മള് എവിടെ പഠിച്ചാലും